ലോ
ഹലോ
എവിടെയാണ് ബ്രോ
ആഹ് നമ്മള് വർക്കേസ് ചെയ്യ്ണ സ്ഥലത്താണ് ബ്രോ എന്താ ബ്രോ എവിടെള്ളേ
ഞാൻ ഇതാ വീട്ടിലാള്ളേ വീട്ടില് കൊർച്ച് പോവ പണിക്കാര് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ചെറിയൊരു തെരക്കില്
എന്താ പാട് സുഖല്ലേ
സുഖാണ്
പണിക്കാര് എന്തിനാ വന്നീനി
പണിക്കാര് എന്താച്ചാ ഇൻവെർട്ടർ വെക്കാനെ വീട്ടിലോട്ട്
ആഹ് ഈ കാലത്ത് ഇൻവേർട്ടറോക്കെ അത്യാവശ്യമാണ് എന്തായാലും കറണ്ട് എപ്പളാ പോവാന്ന് പറയാൻ പറ്റൂല്ല ഉം കറൻ്റോന്നുല്ലാതെ നമ്മള് എന്താ ചെയ്യാ ഉം
അല്ലാതെ ഈ കാലത്തൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും ആർക്കും പറ്റൂല അല്ലെ
ഉം ഞാൻ ഇങ്ങനെ ചിന്തിക്ക പണ്ടത്തെ കാലത്തൊക്കെ ഈ കരണ്ടില്ലാതെ ഇവരെങ്ങനെ ജീവിച്ചു
ഇങ്ങനെ നീ നീ ജനിച്ച സമയത്ത് നിനിക്ക് നിന്റെ വീട്ടില് കണ്ടിണ്ടായിരുന്നു നീ ഒരു
ഞാൻ ജനിച്ച സമയത്ത് ഉണ്ടായിരുന്നു തോന്ന്ണ് ജനിച്ച സമയത്ത് ഇൻക് ഓർമയില്ല പക്ഷെ കുറച്ചു വലുതായ മുതൽ കറണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇട ക്ക് കറണ്ട് പോവും പവർ കട്ട് വരും അന്നൊക്കെ പവർ കട്ട് സ്ഥീരായിരുന്നു രാത്രിയൊക്കെ എന്തായാലും വേ ഒന്ന് രണ്ട് മണിക്കൂർ കരണ്ട് ഉണ്ടാവൂല വിള
ഒന്ന് രണ്ട് മണിക്കൂറല്ല അരമണിക്കൂർ അരമണിക്കൂർ അരമണിക്കൂറ് പവർ കട്ട് വരല്ലോ എപ്പോഴും ഡെയിലി അര
ഇൻക്ക് ഓർമ്മണ്ട് ഡെയിലി രാത്രി വിളക്ക് കത്തിച്ചിരുന്ന ഇൻക്ക് ഓർമ്മുണ്ട് വിളക്ക് അത്ര ഇമ്പോർട്ടന്റയിരുന്നു മഹ്‌രിബ് ആയി കഴിഞ്ഞാൽ വല്ലിമ്മ പറയും ആ വിളക്ക് ഇത് മണ്ണെണ്ണൊക്കൊഴിച്ച് വെക്കിട്ടോ ഏഹ് ഇത് കത്തിച്ചാള്ളതാണെന്ന് പറയും അത്പ്പളും ഓർമ്മണ്ട് ഇൻക്
ഒരു ഒരു ആ വിളക്കിനൊരു ഭംഗിയായിരുന്നുല്ലേ
ഉം അതെ ആ വിളക്കും അതിന്റെ ഒരു താസെറ്റിന്റെ മണവും ഏഹ് നൊസ്റ്റാൽജിയാണ് കേക്ക് നൊസ്റ്റാൾജിയ ഇന്നൊക്കെ ആര് വിളക്കത്തിക്ക്ണ് ഏഹ് ഏറി പോയി കഴിഞ്ഞാല് മെഴുകുതിരി ഒന്ന് എപ്പളെങ്കിലും ഒന്ന് കത്തിക്കുന്നല്ലാതെ വിളക്കും ആ കാസറ്റ് വിളക്കൊന്നും ഇപ്പം എവ്ടി ഞാൻ കാണ് ണില്ല
ഞാൻ മെഴുകുതിരി കണ്ടിട്ട് കുറെ കാലായി
അതെ ഞാനും കണ്ടിട്ട് കുറെയായ് എന്നാലും ഞാൻ പറയാ കടകളിലൊക്കെ ഇപ്പഴും മെഴുകുതിരി ഇടക്കാരങ്കിലൊക്കെ വാങ്ങല് ഉണ്ടന്ന് പറയാം
ഉം
പക്ഷെ കാസറ്റ് വെൾക്കൊക്കെ തീരെ ഇല്ലാതായി
സത്യം സത്യം സത്യം മെയിനായിട്ട് ഞാനൊക്കെ ഈ പണ്ടത്തെ കാര്യത്തെ കുറിച്ച് തിങ്ക് ചെയ്യും ഞാൻ ജനിച്ചിട്ട് ഒരു എനിക്ക് ഒരു ആറ് വയസ് കറൻ്റ് ഉണ്ടായില്ല ആ ടൈമിൽ എന്താച്ചാ വീട്ടിൽ എ പ്പഴും വല വിളക്കാക്കാരം രാത്രി ടൈമില് എന്നും വിളക്കും പിന്നെ ടോ ച്ച് ബാറ്ററിട്ട കത്ത്ണ ടോർച്ച് അറിയത്തില്ലേ ആ സാധനൊക്കെയാ നോക്ക ഒരു ആറ് വയസ് വരെയൊക്കെ കാരണം ഈ ആറാമത്തെ വയസ്ൽ ഈ കറണ്ട് ഫസ്റ്റ് ടൈം വീട്ടിലേക്ക് വന്ന് കണ റ്റിയുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ ബോർഡളൊക്കെ കൊടന്ന് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് സ്വിച്ച് വെക്കെറുമ്പോ വീട്ടിൽ ഇങ്ങനെ ട്യൂബ് ഉണ്ടായിരുന്നു പിന്നെ ആ യെല്ലോ കളർ ബൾബില്ലേ അതിനെന്തൊരു
ആഹ് എനിക്കോർമ്മുണ്ട് അതിനു ചുറ്റു പ്രാണികൾ ഇങ്ങനെ പാറി കളിക്കണാണ ആ ട്യൂബും ആ ട്യൂബൊക്കെ അല്ലോ ആ ട്യൂബൊക്കെ ഓർമ്മുണ്ട് ആ ട്യൂബ് ഇപ്പം എവിടെ ഞാൻ കണ്ടിട്ടില്ല ആ നീള
ആഹ് സത്യം ഞാൻ ശ്രദ്ധിക്കാറില്ല ഇപ്പം എന്റെ വീട്ടിലൊക്കെ മറ്റേ ഇപ്പഴത്തെ ആ വെള്ള ബൾബാണ് അയ്ന് എന്താപ്പോ പേര് പറയോലോ ആ പേര് ആ സാനാ എന്ന് പറയും ആഹ് പണ്ടത്തെ ബൾബിൻ്റെ പേര് സി എഫ് എൽ എന്നായിരുന്നു സി എഫ് എൽ ബൾബ്
ഓഹ് അതൊന്നിപ്പം എവിടെ ഇല്ലലേ
അതൊന്നും ഇപ്പം എവിടെയും കാണാല്ല പക്ഷെ ആ ബൾബ് കണ്ട്ക്ക്ണോ നമ്മള് നീ നീ തൊട്ട് നോക്കിട്ടുണ്ടാവും കാരണം കുറേ നേരം ഇട്ട് ട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഓ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ നമ്മൾ ബൾബി പോയിട്ട് തൊട്ട് നോക്കൂല്ലേ ഓർമ്മണ്ടോ ആ ചൂടുണ്ടോക്കാൻ വേണ്ടിയിട്ട്
അതായ് ചൂട്ണ്ടാവലുണ്ടതി
ത്യായിട്ടും പിന്നെ അതേപോലെ എന്റെ വീട് പണ്ട് ഓടിട്ട വീടായിരുന്നു ഓടിട്ട വീടായിരുന്നു
ആഹ് എന്റെ വീടും ഓടിട്ട വീടായിരുന്നു
ത തറവാട് ആയിരുന്നു അപ്പോൾ ഞങ്ങള് പണ്ട് ഇതേമാരി കറണ്ടൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടു കഴിഞ്ഞ രാത്രി പുറത്തു പോയി നിന്നു കഴിഞ്ഞാ ഈ ഓടിന്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ ലൈറ്റ് ഇങ്ങനെ കാണും കാരണം ഒരു ഒ ഒരു വീട്ങ്ങനെ ഒരു വീട് ഇങ്ങെനെ കത്തി നിൽക്കണ പോലെ കാരണം പണ്ടത്തൊക്കെ ഈ മൈൻഡ് പറയുമ്പം ഒരു വൈബയ്നിം പിന്നെ കയറ കറണ്ട് അടുപ്പ് ഇല്ലേ ആദ്യായിട്ട് വീട്ടിക്ക് ഒരു വയറിന്റെ കറണ്ട് അടുപ്പ് പോട്ടെ കാരണം കൊറെ വയറിങ്ങനെ ചുക്കിചുളുഞ്ഞ് എവിടുന്നോ സെക്കൻ്റ് ഹാൻഡ് കൊട്ന്നോ എന്തല്ലോ ആദ്യായിട്ട് ആഹ് ഇൻക്ക് ആ ഏയ്ജിൽ തന്നെയാണ് കറണ്ടടുപ്പും കിട്ടിയത് വാപ്പ വീട്ടി
കറണ്ട് അടുപ്പ് ഒരു അത്ഭുതായിരുന്നില്ലേ നമ്മക്ക് ഏഹ് ഞാൻ വിചാരിച്ചു ഇമ്മേ കറണ്ടിന്റെതില് ഇങ്ങനെക്കെ ഉണ്ടാക്കാൻ പറ്റോ അങ്ങനെ ചെയ്യാൻ പറ്റൊ റ്റോ ഇങ്ങനെ ചെയ്യാൻ പറ്റോ
വരിയ
ഉം
അത് അതൊരു സത്യം പറഞ്ഞ വന്തി സ്വിച്ചും കാര്യങ്ങളൊന്നില്ല ആകെ ഒരു സ്വി ച്ചിടാ ആകെ അണ് ചൂടായി വരുമ്പോ അയ്ന്റെ മേലക്ക് എന്തൊക്കെ കൊട്ന്ന് വെക്കും എന്നിട്ട് അയ്മൽ ഇണ്ടാക്കും അന്നൊക്കെ പറഞ്ഞ ഈ കറണ്ടടുപ്പ് പറഞ്ഞ വലിയൊരു സംഭവായിരുന്നു അതേപോലെ പിന്നെ അതൊക്ക പറയുമ്പോ നമ്മള് ഈ കാലത്തൊട്ടാ പിന്നെ തിരിച്ചു വരാന്ന് ഒക്കെ ആലോചിക്കുമ്പോ ഈ കാലത്തൊക്കെ പറ്റെ മാറ്റം വന്നു കറന്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല
ഞാൻ ആലോയ്ചേ ഇപ്പത്തേ ഈ കു കുട്ടികളൊക്കെ ഇത് കറണ്ടില്ലാതെ ഓര് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്താണ് കറണ്ട് ഇല്ലാത്ത അവസ്ഥ
എഹ് സത്യം പറയാ കൊറച്ചും കൂടി കഴിഞ്ഞാ
അതേയ് അല്ല ഞാൻ പറയ്ണു ഇത് ഇവര് ഇതൊക്കെ അനുഭവിക്കേണ്ടവരായിരുന്നു അത് ഈ ഇതൊന്നും അനുഭവിച്ചില്ല എന്നുണ്ടെങ്കില് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂലാ ഏയ്‌ ഫുള്ള് സുഖ ത്തിലാണ് ഇപ്പത്തെ തലമുറ മൊത്തത്തിലുള്ളത് എഹ് കറണ്ട് പോയിട്ടില്ല പവർക്കെട്ട് അനുഭവിച്ചിട്ടി ട്ടില്ല വേറെ എന്ത് ബുദ്ധിമുട്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല സ്‌കൂളുക്ക് പോകാൻ എന്തായാലും വണ്ടി എൽ കെ ജി മുതൽ വണ്ടിയാണ് എല്ലാവിധ സൗകര്യങ്ങളും തൊറന്ന് കൊടുക്കപ്പെട്ട കാലാണ് ഏഹ് ഇപ്പ ആഹ് അതും എറങ്ങിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയണതെ ഇവര് ഇപ്പത്തെ ഒരു പഠനം ഉണ്ട് ഇപ്പത്തെ ജൻസി തലമുറക്കും ഇത് ഒക്കെ മാനസികാരോഗ്യം മാനസിക കരുത്ത് കൊറവാണ് അപ്പൊ ആത്മഹത്യാ നിരക്ക് കൂട്ണുണ്ട് അയ്നുള്ള കാരണം ഇവർക്ക് ഏഹ് ഇതിലുള്ള ഏഹ് സാഹചര്യങ്ങളോട് നേരിടാൻ പറ്റണില്ല എന്നൊക്കെ അപ്പ ഞാൻ മനസ്സിലാക്കണ്ട് ഇവരെന്താണ് ഇവ ര് നമ്മളെ പോലെ നമ്മളെ പോലെന്ന് പറഞ്ഞാല് മ്മള് കുറച്ച് മുമ്പുള്ള ആൾക്കാരെ പോലെയൊന്നും ഏഹ് ഒന്നും അനുഭവിച്ചിട്ടില്ല ജീവിതം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല ഫുള്ള് സുഖങ്ങളിലാണ് ആഹ് അപ്പൊ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് താങ്ങാൻ പറ്റൂല്ല ഇവര് അത് മെന്റലി ഡൗൺ ആയിട്ട് പിന്നെ എന്ത ചെയ്യേണ്ടേ അറിയാത്തൊരവസ്ഥയിലത്തും ഉം അതാണ്
എനിക്കും ഇത് തന്നെ തിങ്ക് ചെയ്യാൻ നിക്കാതെ പറയാനുള്ളത് ഇപ്പഴത്തെ ഈ ഈ ഈ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇത് ഈ കറന്റ് ഇല്ലാതിനെ പറ്റി തിങ്ക് ചെയ്യാൻ കാരണം പ പണ്ടത്തെ കാലത്തിലെ ആൾക്കാർക്കൊന്നും കറണ്ട് ഇല്ലാരുന്നു പറയുമ്പോൾ തിങ്കെയും കറണ്ടോ അതില്ലാതെ എങ്ങനെ ഇർ ഇവർക്ക് ജീവിച്ചിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ പറയും വിളക്കുണ്ടാരുന്നു വിളക്കോ അതെന്താ സാധനം എന്ന് അവർ ചോദിക്കുക അതെങ്ങനെ ഇരിക്കും നമ്മള് മെഴുകുതിരി തിരി പോലും അറിയാത്ത അവർക്ക് വിളക്ക് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ട് കാരണം പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ പണ്ട് കാലത്തൊന്നും കറന്റ് ഇല്ലാത്തൊണ്ട് ആൾക്കാർക്കൊക്കെ ടോർച്ചുണ്ടായിരുന്നു അധികയിട്ടും പക്ഷെ ഈ കാലത്ത് നമ്മൾ റോഡ് സൈഡിലാണെങ്കിലും വിളക്ക് ലൈറ്റ് മറ്റേ ഇതുണ്ടാവും റോഡ് സൈഡന്റെ ലൈറ്റ് ഉണ്ടാവും പിന്നെ അതേപോലെ വീട്ടിൽ കൂടെ ഒക്കെ ലൈറ്റ് ഉണ്ടാകും രാത്രി പോലും എവിടെ ഇരുട്ട് കാണാനില്ല എല്ലായിടത്തും ലേറ്റ് ആയതോണ്ട് ഇപ്പോ കാരണം പണ്ട്ല്ല കാലത്തൊക്കെ ഈ പ്രേതം ഉണ്ടായിരുന്നു അത്ണ്ടായിരുന്നു ത്ണ്ടായിരുന്നു പറയാൻ മെയിൻ കാരണം തന്നെ എവിടെയും ഈ കരണ്ട് പറയണ സാധനം ഇല്ലാത്തൊണ്ട് ആൾക്കാര് അവിടെ ഒരു പിക്ച്ച ഒരു വ ചാക്ക് കണ്ടാൽ പോലും പേടിക്കുന്ന കാരണം ഒന്നാമത് ഈ കറണ്ട് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാ ഈ കാലത്തൊന്നും ആരും ഈ പ്രേതത്തിന്റെ പറ്റി ഒരു കാര്യം പറയണ കേൾക്കാത്തത് കാരണം എന്താ എല്ലാടത്തും ലൈറ്റ് ആണ് അതുകൊണ്ട് ആൾക്കാർക്ക് എന്ത് സാധനം
പണ്ട് ഇരുട്ടായിരുന്നു ഇരുട്ടത്ത് ഒരാള് പോയാൽ പോലും ചിലപ്പോ പ്രേതാണെന്ന് വിചാരിച്ചു പോവും ഒരു നിയൽ കണ്ടാൽ പ്രേതാണെന്ന് പറയും അത് വേറെ ആരി കണ്ടിണെങ്കിൽ ഓരത് വിശ്വസിക്കും അന്നിങ്ങനെ കൊറേ കഥകളും മറ്റക്കെ ഓടിനി ഇപ്പോ അങ്ങനത്തെ കഥകളൊന്നും കേൾക്കാല്ലല്ലോ പണ്ട് കാലത്ത് കള്ളന്മാര് കൂടുതലായിരുന്നു കാരണം കറന്റ് ഇല്ലാത്തത് കൊണ്ട് ഉം അങ്ങനെ പലതുണ്ട് ആഹ് പല കാര്യങ്ങളുണ്ട് നമ്മള് കറന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോ
സത്യം പിന്നെ ഇപ്പത്തെ കാലത്തൊക്കെ നോക്കുമ്പോളേ നമുക്ക് ഈ ഇപ്പൊ കുറേ ഇതോള് കൂടിക്കൂടി ജനറേഷൻ മാറും തോറും സംഭവം കൂടിക്കൂടി വര നമ്മളെ ഇത് വന്നു എ ഐ ഇത് വന്നു ഇൻവട്ടർ വന്നു ഇപ്പോ ഇൻവട്ടറുകൾ എല്ലാ വീട്ടിലും വന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടില് ഇൻവട്ടർ ഇപ്പോ ഇന്ന് ഇപ്പോ അതുകൊണ്ട് എന്താ കാരണം കറണ്ട് പോയാലും അത് നമുക്കത് അറിയുന്നില്ല പിന്നെ മെയിനായിട്ട് ഇപ്പോ ആൾ ആൾക്കാർക്കൊന്നും ഏ സി ഒന്നും ഇല്ലാതെ പറ്റണില്ല മെയിനായിട്ട് ആൾക്കാർക്ക് ഇപ്പോ എ സി വേണം കറന്റില്ലാതെ എ സി വർക്കാവുല്ല കാരണം ഇപ്പോ മെയി മെയിനായിട്ട് ഇൻവട്ടർ വന്നിട്ടാ പോലും ഇപ്പോ ഏ സി വർക്കാവില്ല ഇപ്പത്തെ കാലത്തൊക്കെ ആൾക്കാർക്ക് എ സി ഇല്ലാതെ പറ്റത്തില്ല പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ നമ്മളെ ചുവ പുറത്തത്തെ കാടും തണുപ്പും കാരും ബേസിൽ ജീവിച്ചിരുന്ന ആൾക്കാര് ഇപ്പത്തെ ആൾക്കാർക്കെ മെയിനായിട്ട് പറയുമ്പോ ഏ സി പറ്റത്തില്ല ഇത് മെയിനായിയിട്ടിപ്പോ സോളാറും ഇപ്പോ പുരോഗമിച്ച് വരഎല്ലാ വീട്ടിലും സോളാർ വരുവാ കാരണം ആൾക്കാർക്ക് ഇപ്പോ എന്താ വെച്ച പണ്ടൊന്നും ഓഫാവാൻ പോലും പറ്റത്തില്ലന്നുള്ള പൈസ ആൾക്കാർക്കൊക്കെ വരുന്നത് എന്താന്റെ അഭിപ്രായത്തിലൊക്കെ പറ്റിയെ
അതെ ഞാൻ മനസ്സിലാക്കണതിപ്പോ കറണ്ട് വികസിച്ച് എവിടെ എത്തി നമ്മുക്ക് പണ്ടത്തെ കറണ്ട് പറഞ്ഞ ചിന്താഗതി പറഞ്ഞാൽ ലൈറ്റ് ബൾബ് എന്നുള്ളതാണ്
ഏഹ് പിന്നെ അത് ഫാനായി പക്ഷേ ഇപ്പോ എന്തിനും കറന്റാണ് എന്ത് യന്ത്രണം നോക്കി വാഷിംഗ് മെഷീന്റെ കേസ് പറയണന്നുണ്ടെങ്കിൽ ടി വി ന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്ത് ക്ലീൻ ചെയ്യാൻ വരെ കറണ്ടിന്റെ യന്ത്രങ്ങളാണ്. ഏഹ് ഏത് നമ്മളെ വീട് അടിച്ചേരുന്ന സ്ഥലത്ത് വരെ കറണ്ട് ന്റെ യാന്ത്രാണ് ഏഹ്. ഡ്രൈ ചെയ്ത് ചേരുന്ന വാഷിംഗ് മെഷീന് അപ്പോ മൊത്തം കറണ്ടിന്റെ കൺ ട്രോൾലാണ്, നമ്മൾ എന്തൊക്കെയാ മനുഷ്യന്മാർ ചെയ്തിരുന്നോ അതൊക്കെ കറണ്ടാണ് ഇഞ്ഞ് ഞാൻ പറ ഈ കറണ്ടിന്റെ സംഭവങ്ങൾ ഇനി കുറേ വന്നു കൊണ്ടേയിരിക്കും ഏഹ് ഞാൻ പറയട്ടെ ഈ കര ആഹ് എല്ലാ ആക്ടിവിറ്റിയും മനുഷ്യമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പരിപാടി ഉണ്ടോ. അവിടക്കെ കറണ്ട് യൂസ് ചെയ്തിട്ട് ഏഹ് കറണ്ടിന്റെ ആ ഒരു ശക്തി ഇനിയും വലുതാവുന്നാണ് എനിക്ക് തോന്നണേ.
എനിക്ക് കാരണം ഇപ്പോ ഏ ഏ ഐ വന്നില്ലേ അയിന്റെ കാട്ടിലും മേലെ ആയിരിക്കും ഇനി കറണ്ടൊക്കെ ഒരുമാതിരി സ്വാധീനം എന്താവും.
ആഹ് അതാണ് അതാണ് പ്രശ്നം. ഇതിങ്ങനെ ഒന്നായിട്ട് വികസിച്ചു വികസിച്ച് ഓവർ മുന്നേറ്റയാലും അതും പ്രശ്നാണ്. കുറച്ചൊക്കെ മനുഷന്മാര് അനുഭവിക്കും ഇതൊക്കെ വേണം ഇന്റൊരു അഭിപ്രായാണ് ഞാൻ പറയണത്. ഏഹ് ഫുള്ളി കറണ്ടും ഏ ഐ ടെക്നോളജിം കൊണ്ടുപോയി കഴിഞ്ഞാല് പിന്നെ മനുഷ്യന്മാർക്ക് വിലയില്ലാതാവുലേ ഇവിടെ. ജോലി സാധ്യത നഷ്ടപ്പെടൂലേ. ഏഹ് ആ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്
പണ്ട് പണ്ടത്തെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ആകെ നൂറ് രൂപ ഇുന്നൂറ് രൂപ അത് ഇരുന്നൂറ് രൂപ ആദ്യം നമുക്ക് വിട്ട് കിഞ്ഞാല് വാപ്പൊക്കെ നമ്മളോട് ചൂ ചൂടാവണ കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ പക്ഷെ ഈ കാലത്ത് ഓരോ ആ ഓരോ ഇല്ല രണ്ടായിരംപ്പൊ ചുരുങ്ങിയത് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഓരോ വീട്ടിലിന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു വീട്ടില് വന്നത് പതിനഞ്ച് രൂപയാണ് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് എങ്ങനെ തിങ്ക് ചെയാൻ കഴിയ തിങ്ക്ചെയാ കഴിയുന്നതിന്റെ അപ്പുറണല്ല പോലെ വീട്ടില കാരണം എന്താ അവർ അത്രീ കറന്റ് യൂസ് ചെയ്യ്ണ്ട് വെറുത വേസ്റ്റ് സ്റ്റാക്കി യൂസ് ചെയ്യുന്നേ കാരണം ഇപ്പ ഞാ കിഞ്ഞ ദിവസം എന്തോ ഒരു യൂണിറ്റ് കറന്റിന് എത്ര വെള്ളം വേണ എന്നാണ് അർത്ഥം കാരണം അപ്പ എത്ര വെള്ളം ഒരു ഇത്രകന്റ് യൂസ് ചെയ്ത കളയു വേസ്റ്റ്ക്കുണ്ടാവും വെറുത കാര്യല്ലാതെ കറണ്ടട്ട് വെക്കണ നമ്മള ഈ വെള്ളം ഒഴ വെള്ളം
അറിയണില്ല ഇപ്പത്തെ ആൾക്കാര മനസിലാക്കണില്ലേ ഇതിന്റെ വില എത്രയാണ്ന്നുള്ളത് ഈ വള്ളത്തിനാണ് ഇത് ഇണ്ടാക്കണ എന്നുള്ളതും ഇതൊക്കെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒരു വീട്ടിലിട്ട ചെയ്ത്പോലെ എത്ര വീടുണ്ട് ഓരോ വീടിലും സെക്കൻറുകൾ ട്ടച്ച് എത്ര മണിക്കൂറുകളായി എത്ര വെള്ള അവടെ വേസ്റ്റ് ആയി ഇതൊന്നും ആരും ചിന്തിക്കൂല എല്ലാരും സ്വന്തം കാര്യം സ്വന്തം സുഖം ആഹ്
ആഹ് കാരണം അവ അവർ തിങ്ക് ഇങ്ങന അവരിങ്ങനെ തിങ്ക് ചെയ്യത്തുള്ളൂ ഞങ്ങളെ കയ്യിൽ കാഷ് ഉണ്ട് ഞങ്ങളെ ബാക്കി എന്ത തിങ് ചെയ്യ ഇതു പോലെ തിങ്ക് ചെയ്യേണ്ട ആവശ്യന്ത അങ്ങനത്തെക്ക ഒരു മൈഡ് എല്ലാവർക്കും ക്കാരം നമ്മൾടത്ത് ക്യാഷ് ഉണ്ട് അതുകൊണ്ട് നിങ്ങള് നോക്കണ്ട ആവശ്യല്ല
ക്കെ വരുമ്പോഴാണ് പ്രശ്നാവണത്
പിന്നെ
ഏഹ് പാവങ്ങൾ പെട ഇവിടെ
ആഹ് അവരൊന്നും തിങ്ക് ചെയ്യൂല്ല അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ അവരെന്തും ചെയ്യും
ഉം ഏന്താലും കറന്റിന്റെ ഒരു വിപ്ലവത്തെ കുറിച്ച് സംസാരിക്കണെങ്കിൽ കുറെേ സംസാരിക്കാനുണ്ട്
സത്യം അതിന്റെ പോസിറ്റീവിനെ പറ്റി നെഗറ്റീവ് നേ പറ്റി പറഞ്ഞുഴിഞ്ഞാ കഴിയത്തില്ലട്ടോ ഓരോ ഏതായാലും പിന്നീട് ഒരു ദീസം ഇതിനെപ്പറ്റി ഒക്കെ സംസാരിക്കാം
ആഹ് അത സംസാരിക്കാം ഓക്കെ ബൈ ശരി